ആ ക നിക്കുന്നുണ്ടോ
മായരുണ്ട് ഞാന് അയാല്മത്തൊക്കെ എടുക്കട്ടെ എത്ത മഴയുണ്ടോ?
ഇവിടെ മഴയില്ല ഇവിടെ നല്ല വെയിലാ. നല്ല വെയില. ആ ഡ്രസ്സ് എടുത്തോളി നനക്കേണ്ട. നിങ്ങളങ്ങനെ തിരുമ്പിലോ ഉം മിഷീൻ ഇല്ലേ? വാഷി മെഷീനില്ലേ അലക്ക്മലാ തിരുമ്പ?
വാഷിംഗ് മെഷീനിൽ തിരുമ്പും.
ആഹ്.
ജ
ഇനിക്ക് അലക്ക് കല്ലൊന്നുല്ല വാഷിംഗ് മെഷീനാ എനിക്കിഷ്ടം അലക്ക് കല്ല്മ്മേ തിരുമ്പാനാ.
ഏഹ്
ക്ഷേൻക്ക്
ഏ കല്ലൂണ്ട്ട്ടോ. അപ്പ ചെലേപ്പം മടിയാ.
ഉം ഇനിക്കിഷ്ടമാണ് കല്ലുമ്മ തിരുമ്പാന് പക്ഷെ ല്ലില്ലെൻക്ക്
ഉം ഇന്നലെ ഇന്നലെ തിരിമ്പില്ലേനി അപ്പൊ ഇന്ന് നേരത്തെ തോന്നെണ്ടായിന് തിരുമ്പാ
തന്നെ
മ്
മീഷിന്ലായതോണ്ട് കൊഴപ്പല്ല തോനായതോണ്ട് ഇന്ക്ക് പിന്നെ അലക്ക് കല്ല്ണ്ടെ ങ്കി ഞാനന്നാന്ന് അന്നാ മ് തിരുമ്പുട്ടോ അയില്ലാത്തോണ്ടാ
ഏ അഹ് എത്തെ ഇണ്ടാക്കാഞ്ഞേ?
അഹ് ഇണ്ടാക്കാനൊന്നും സ്ത് മുറ്റൊന്നും നല്ലമ്പോലെ റെഡി ആക്കിട്ടില്ലേ മുറ്റക്കൊന്നു റെഡിയാ ക്കിട്ടൊക്കെ പിന്നെ ഇൻ്റെ പുതിയാപ്ല കാക്കർഞ്ഞ് ആദ്യം പെരമത്തെ പണിയൊക്കെ അഹ് കഴിഞ്ഞിട്ട് അനക്ക് ലാസ്റ്റ് അലക്ക്കല്ല്ണ്ടാക്കി തരാന്ന് പെയിൻ്റടിയും പിന്നെ ര ണ്ട് റൂമില് കാബോ ഡിന്റെ വർക്കൊക്കണ്ടെ അപ്പൊ അതൊക്കെന്ന് കഴിഞ്ഞിട്ട് ഇന്നോടർഞ്ഞ് ലാസ്റ്റ്ക്ക് അ ത് ഇണ്ടാക്കാർഞ്ഞാ അന്ന് ഇന്നോട് ഉം ന്നാപ്പിന്നെ ആയിക്കോ ട്ടെന്ന് വിചാരിച്ചു
സുഖാണല്ലോ മിഷീലങ്ങനെ എടു
പക്ഷെ ഏ എനിക്കിഷ്ടല്ല മെശീലിലാട്ടിണ്
ഇന്നാക്ക് ചെറുത് ചെറിയ കല്ലെടുത്തെങ്കിലും പൊറത്തിക്ക് എടുത്തിട്ടോളു എടുത്താണ്ട് അങ്ങനെ ആക്കിയുടെനു കല്ലി ഇണ്ടാക്കാതന്നെ.
ഞാൻ അങ്ങനെ എന്റെ പുതിയാപ്പളോട് കൊറേ പറഞ്ഞ്. ചെങ്ങായിണ്ടാക്കി തന്നീല ചങ്ങായിക്ക്
മുറ്റത്തേക്കെറങ്ങണ്ടാ വിചാരിച്ച് ഇണ്ടോ?
ചെങ്ങായിക്ക് ഉം പൊറത്ത് ഇങ്ങനെ സനേഹിതമാരൊപ്പൊ ഇങ്ങനെ കറങ്ങാ പൊയിക്കോളൂ.
ഏ ഈ ഉസാറായി.
ആ അയ്‌ന് നല്ല ഉഷാറാ.
ഉം ഇങ്ങളൊട്ക്കേം പോവേണ്ടോ?
ഞാന് ആ പോക്കൊക്കെണ്ട് ക്ഷേ എപ്പോളൊന്നും പോവൂലട്ടോ.
ആ ഒര് രസാലേ. പൊറത്ത് പോയാണ്ട്.
ആ അഅ് രസാണ് പൊറത്തോവാനൊക്കെ ഇങ്ങള് പോക്ണ്ടോ?
ഉം ഫാമിലിയായിട്ടു പോവും. ഇങ്ങളോയീഞ്യോ? ഫാമിലിയായിട്ട് പോവേണ്ടൊ ട ഏട്ടത്ത്യേളൊക്കേണ്ടല്ലോ തോനെ
ആ ഞങ്ങള് ഞങ്ങളങ്ങനെ ഊട്ടീക്കൊക്കെ പൊയിക്കുണു. ഉം അങ്ങനെ ടൂറോവും ഇഞ് ഇപ്പന്റെ ചെറിയ ആങ്ങൾ ൻ്റെ കല്യാണം കയിഞ്ഞിട്ടി ഇൻശാ അള്ളാ ഞങ്ങള് പോണം വിചാരിക്കണ്ട്.
ഏ
അയിനെ എല്ലാരും കൂട്യേ എല്ലാരേം കൂടി ഒത്തു കിട്ടൂലേ.
ഒക്കുമ്പൊരാക്കൊക്കൂല
മൂന്ന് മര്വക്കൾ ഗൾഫ് ഫിലും മൂന്ന് മര്വക്കള് നാട്ടിലുവാ.
ആ അത്ശരി.
ഇൻ ഇന്റെ പുതിയാപ്ലകാക്കീം എന്റെ രണ്ടാമത്തെ ഏടത്തിന്റെ പുതിയാപ്ളകാക്കീം പിന്നെ എൻ്റെ മൂന്നാമത്തെ ഏട ത്തിന്റെ പുതിയാപ്ലകാക്കീം ഗൾഫിലാ.
ഏ
മൂത്ത അ ഇന്റെ മൂത്ത താത്താന്റതും രണ്ട് അഞ്ചത്തിയേൾതും നാട്ടിലാ ഉം പിന്നെ ആങ്ങളാരൊക്കെ ഗൾഫിലാട്ടോ
ഇങ്ങള് ആള്ണ്ടല്ലോ പോവാന്
ആ പോവാൻ ആളൊക്കെണ്ട് ആളില്ലാത്ത കേടൊന്നില്ല പോണേലും ഒരു ബസ് വേണന്നള്ളൂ
ആ ആഹ് ഒരു മ്പസ്‌ വാണ്ടിയേരും അത് ശരിയാ ഇമ്മാന്റെ അവ്
മക്കള മക്കളൊക്കെപാടെ
ആ എത്രങ്ങാനും ആൾക്കാര്ണ്ടാവും ലേ
ഏ അയിന്റമ് ഇന്റെ അമ്മാക്ക് ആൺകുട്ടികൾതും പെൺകുട്ടികൾതും കൂടി കുട്ടീട്ട് ഇരു ഇരുപത്തിമൂന്ന് പേര കുട്ടികള്ണ്ട്.
ഏ എല്ലാരും നല്ല രസാ ഇങ്ങളൊന്നും ഇങ്ങനെ വന്നാലും ഒന്നായിട്ട് വെർ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യലാ?
ഏ ഞങ്ങള് പെരയില് ഇണ്ടാക്കല്. ഏ
ഞാനേ ഞാ ഇങ്ങട് ഇങ്ങനെ പറഞ്ഞ് ഏട്ടത്തോളിയും അൻഞ്ചത്തോളിയും ഒന്നും ഇല്ലാഞ്ഞാ എവിട്ക്കും വിരന്ന് പാർക്കാൻ പോവാണ്ടാവില്ലാ പറഞ്ഞ്. മറ്റേ രസല്ലേ ഞമ്മള് നമ്മളെ പെരേ പോവാന്നല്ലാതെ
അതല്ലാ രസം ഞാൻ പോക്കിണ്ട് ട്ടോ ഈ അടുത്തെല്ലോട്ക്കും പോ ഏട്ടത്തികള് ഇങ്ങ്ടും വരും ഒരു രസാണ്. ഏഹ് ആ എല്ലായിടത്തും രണ്ടാംത്തെ ഏട്ത്തി ഒറ്റ വീട് ഐറ്റിലോക്ക് വീട് പണിണ്ട് മറ്റവരൊക്കെ മറ്റേ രണ്ടാൾക്കാരും അനിയത്തിയളും ഒറ്റക്ക്ന്ന് പറയാന് ഒറ്റക്കാണോയ്ച്ചാ ഒറ്റക്കാണേനും എന്നാല്ലേനും എന്നറഞ്ഞ മാരിയാണ് ഇന്റെ രണ്ട് എളച്ചിയൾക്കും പിന്നെ ഇന്റെ ചെറിയ എളച്ചി ഉം ഒറ്റക്ക്ന്ന് പറഞ്ഞാല് ഒറ്റക്കാട് അമ്മായിഅമ്മയും അമ്മയിച്ചനും ഒരു നാത്തൂനൂണ്ട് വീട്ടില്. മൂത്തച്ചി വേറെ പോയി ക്കിണ്. പിന്നെ പോക്ക് വീടുണ്ടാക് ണ്ടി വരൂലാന്ന് വിചാരി ക്കാ ആ ഒര് വീട് മതീന്ന് വിചാരിക്കാട്ടോ പിന്നെ ഓ ഇന്റെ അഞ്ചത്തിയള് എരട്ട കുട്ടികളാ
ഏഹ്
ആ ഓളൊപ്പം ഒള്ളോളെ കല്യാണം കഴിച്ചിക്ക്ണ് രണ്ടെത്താണിക്കാക്കാ. അവൾക്ക് ഇതേ മരി ക്ക് മൂത്തച്ചി വേറെ പൊയ്ക്കിണ് ഓള് രണ്ടാമത്തെ മരോളാ ഓളെ എളച്ചി പിന്നെ ഗൾഫില് സ്ഥിരാവും പല്ല് ഡോക്ടറാ എളച്ചി അപ്പോ എളച്ചം പറഞ്ഞിക്കണ് ഓൻ വേറെ അത് അതന്നെ പറഞ്ഞെ ഇയാള് അച്ഛൻ പറഞ്ഞിക്ക്ണ് വ് വേ ആ വീട് വാ ണ്ടാ വേറെ വീട് ഇണ്ടാക്കുന്ന് പറഞ്ഞിക്കിണ്. ഇനി ഇപ്പോ ഇവള് ക്ക് ഇവൾക്കിങ്ങനെ ഇവള് ഇവള് ഇമ്മളും മ്മള പുയാപ്പിള്ളേം നമുക്ക് വേറെ വീടുണ്ടാക്കാ എന്നൊക്കെ പറഞ്ഞ ഇനി എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ
ആ അതെന്നെ അല്ല നല്ലല്ലേ ആ ഞാനിട്ട് പരായാലേ
പേരൊന്നും പോളിക്കാണ്ടാട്ടോ ഒക്കെ നല്ല വല്യയ വീടാണ്
ആ
ചെറിയ എളച്ചിൻ്റെ ആയാലും മേലക്കും മേലെ ചെറിയ ചെറിയ അഞ്ചത്തിൻ്റെ പേര
ആ
അടിയില് മൂന്ന് റൂമ് ഉണ്ട് രണ്ട് അടുക്കള ഉണ്ട് ഒരു കൊലായി ഉണ്ട് ഹാളുണ്ട് മൂന്ന് ബെഡ്റൂമ് ഉണ്ട് രണ്ട് ണ്ട് അടുക്കളുണ്ട് മേലെ നാല് റൂമുണ്ട് കൊലായി ഉണ്ട് ഹാളുണ്ട്
മ്
വലിയവിടാ
എല്ലാ
അതേ മരിക്കനെ ന്നേ രണ്ട് രണ്ടത്താണിക്കത്തെ അഞ്ചത്തിന്റതും ഓക്ക് ഹാള്ണ്ട് കൊലായി ഉണ്ട് ഹാളുണ്ട് അടില് പ് അടി ഇല് രണ്ട് ബെഡ്റൂമ് ഉണ്ട് ഓക്ക്‌ പിന്നെ മൂന്ന് കി ച്ചനുണ്ട്
ഏ മൂന്ന് കിച്ചൺ എന്താ
മൂ മൂന്ന് കിച്ചൺ ഉണ്ട് ഓക്ക് ഹാള് കഴിഞ്ഞിട്ട് ഒരു കിച്ചൺ ഉണ്ട് ആ കിച്ചണില് ഒരു പിന്നെ പണിയൊന്നും എടുക്കലല്ല അതിലൊരു പുകല്ല പുകല്ലാത്ത അടുപ്പുണ്ട് അതിന്റെ കൂടെ അതിന്റെ അപ്പുറത്ത് ഒരു അടക്കളുണ്ട് അയിടണ്ട് പൊകല്ലാത്തടുപ്പ് അപ്പ അതില് ഗ്യാസ്പ്പ ഗ്യാസ് പട്ട പിന്നെ അവർ പുറത്തേക്ക് ഇങ്ങനെ കെട്ടിക്കണ ഒരു അ അയിനോട് യോജിച്ചിട്ട്ന്ന അല് അയലുണ്ട് പൊക്കെല്ലാതടുപ്പ് അവിടെന്നെ ഒരു കത്തിക്കല് അത് വിശാല മൊരു
അടുക്കളക്കുംല്ലേ ഉം
കുട്ടികൾക്ക് സൈക്കിൾ ഓടിച്ചടക്കാം അങ്ങനത്തെ ഒരു വിശാല ഉള്ള ഒരു അടുക്കള ഉ അങ്ങനെ മൂന്ന് കിച്ചൺ ഉണ്ട് രണ്ട് ബെഡ്റൂമും ഹാളും കൊലായയും പിന്നെ ഓ മേലക്ക് ഓ മേലക്കു ഉതേമായിരിക്ക ക്ക് കൊലായ ഉണ്ട് ഹാളുണ്ട് നാല് ബെഡ്റൂം ഉണ്ട്
ആ
ആഹ വീടൊക്കെ വലിയ വീടൊക്കെ തന്നേന്നേ
എല്ലാരും കെട്ടിച്ചോടുത്ത കല സുഖക്കുംല്ലേ
ഏ എല്ലാർക്കും കെട്ട് ചോത്ത് സുഖണല്ല അതില്ല കൊഴപ്പൊന്നുമല്ല
ഉം
പിന്നെ എൻ്റെ മൂത്ത താത്താനെ മൂത്ത താത്താനും രണ്ടാമത്തെ താത്താനിയും മൂന്നാമത്തെ ത ത്താന കെട്ടിച്ചൊക്കെ ചെറിയ പരേെ ചെറിയ പേരെച്ചാല് ഓടും വരെ മേലക്കൊന്നും ഇല്ലാത്ത
ആ ആ
ആ് മൂന്നാമത്തെ അടുത്തിന്റെ മേലക്കൊക്കെ ഉള്ള ഒരു ഓടും പെരേർന്നു
ആ ആ
രണ്ടാമത്തും പിന്നെ മൂത്ത താത്താൻ്റെമേല ാത്ത ഓടുമൻ വ അവരൊക്കെ വേറെ പോയിട്ടോ എന്റെ പ ക്ക് കൂലിപ്പണി
ആ ആ ഇപ്പോള ഉണ്ടേക്കും
ആ അപ്പളുണ്ട് പാക്ക് ഇപ്പൊ സ്വന്തഇ മറ്റ ന്തുണ്ട്
ഏ എന്ത് ഏ ശരി
വേറൊരാളെ പറമ്പില് ഇപ്പൊ സ്വന്തമായിട്ട് നടത്ത ആ ആ അങ്ങനെ
അന്ക്ക് അവിടെ തേങ്ങൊക്കൊണ്ടൊ ഒളിച്ചെണ്ണൊക്കെ വാങ്ങല്ലര്
ന്തോക്കെ തേങ്ങ ഉണ്ടോ തേങ്ങനടെ ചോട ഇടപട
ഏ അത് സരി വെളിച്ചെണ്ണ കമ്പാടുണ്ടാവൂ എ
ആ വെളിച്ചെണ്ണ ആട്ടാൻ ആളില്ലേ തേങ്ങ പൊളിച്ചരാ ആളില്ലന്നള്ളു
എ ജാട്ട ആട്ടിച്ചലല്ലേ
ആട്ടിക്കലെ എൻന്റെ പുതിയയാപ്പളിണ്ടാവുമ്പോള ആട്ടിക്കും ഞാനാ പഠിക്കും നിക്കലൊന്നുമില്ല
ഏ അങ്ങനെ കൊണ്ട്ടുക്കലോ വില്ലേക്ക്
അല്ലല്ല ഇവിടെ രണ്ടാമ്പോ ടോപ്പന്റെ പുതപ്പിള പോയിട്ട് ഉ മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ളൂ
അപ്പൊ അത്ത ആ ആക്കി വച്ചിട്ടുണ്ടോാവല്ല
ആഅവിടെ ആട്ടിച്ചണ്ട്നിയിപ്പോ പോ രുമ്പോത് കഴും മോളെ
ആ
അവിടെ പിന്നെ തേങ്ങ ഇഷ്ടം പോലെയുണ്ട് ഇവിടെ ഇറെ അമോഷൻക്ക് പിന്നെ ഒരുഏക്കറോളം പറമ്പ് ഉണ്ടായല് ഫുള്ള് തേങ്ങ തന്നെ
ഏ
ആ പിന്നെ ഞങ്ങിവിടെ നിക്കണോടത്ത് ഒരു അഞ്ചാറ് തെങ്ങുണ്ട്
ആ നിങ്ങള് തറവാട്ടിൽന്ന് കണ്ട് തരുവക്കോ ട്ടാൻ
ആ ഞങ്ങൾ കണ്ടും കൊണ്ട് ഒരു കുട്ട ആട്ടിയ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കല
ഏയ് അങ്ങനെ എടുക്കലാ
ആ അങ്ങനെ തന്നെ ഇനി പി അടച്ചാളാട്ട് ആണെങ്കിൽ നിക്കു തരു ഉള്ളി ന ഇച്ച് തരൂ
എ അ
അതു തന്നെ ആ ഞങ്ങളൾ അങ്ങനെ തന്നെയന്നാണ് ആണ്ടുകൊണ്ടൊക്കെ കൊടുക്കും ഉം അങ്ങനെ
ആ ശരി എല്ലാരു നല്ല അങ്ങട്ടും എല്ലം കൊട് ക്കൊയ്ക്കുലേ
ആഹ് ഹാ ആ ണ്ടൊ ണ്ടൊക്കെ കൊട്ക്കും ഇള്ളീനൻസര്ച്ചേ
ഉം ഉം
ചെയ്യും ഉം തേങ്ങ എല്ലോതും പോൾച്ച് ആട്ടൂലട്ടോ
ആഹ്
കൊർചൊ
കൊർച്ചീച്ച ങ്ങനെല് ല്ലേ കച്ചവട ണ്ടൊ ങ്ങക്കയ്ന്റെ.
അല്ല ല്ല്യ.
ആഹ്.
ന്ന ശരിട്
ന്ന ശരി ആഹ് ന്നായ്ക്കോട്ടെ ഞാ വിൾക്ക.